ഹലോ
ആഹ് പറയ്
ആഹ് എന്തൊക്കെയുണ്ട്ടാ അവിടെ വിശേഷം
ആഹ് സുഖായിട്ടിരിക്കുന്നു അവിടെയോ
ഉം ഇവിടെ എല്ലാരും സുഖായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നുല്ല
ആഹ്
ഉം പിന്നെ സിനിമയൊക്കെ കാണാൻ പോവാറുണ്ടോ
ആഹ് പോവാറുണ്ട് ഇടക്ക് ആഹ് പുതിയ സിനിമയൊക്കെ കണ്ടോ ഏതെങ്കിലും സിനിമ പോയി കണ്ടോ
ആഹ് ഞാനങ്ങനെ തീയേറ്ററിലൊന്നും പോവാറില്ല ഞാന് വീട്ടില വീട്ടിലുള്ളതേ കാണാറുള്ളു കണ്ടായിരുന്നോ പുതിയൊരെണ്ണം
ആഹ് ഞാൻ വാഴ ടു കണ്ടായിരുന്നു തിയേറ്ററിൽ പോയി
കൊള്ളാവോ എങ്ങനെയുണ്ട്
ആഹ് നല്ല സിനിമയാ എനക്ക് ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് ആവുമ്പോ അങ്ങ് സങ്കടം വരും
ഉം ഉം ഉം ഉം
നല്ല കോമഡിയൊക്കെയുണ്ട് നമ്മുടെ പഴയ പഴയകാലമൊക്കെ ഓർമ്മ വരും പിന്നെ സാഹോദരങ്ങളോട് ഭയങ്കര സ്നേഹമൊക്കെ തോന്നുന്ന ഒരു സിനിമയ കാണുമ്പോഴേ നല്ലൊരു സിനിമയ കണ്ടോ കണ്ടോണ്ടിരിക്കാം പിന്നെ മറ്റേ യൂട്യൂബ് ചാനലിലെ ആശിർനെയൊക്കെ അറിയാവോ
ആഹ് അറിയ അറിയാം
ആഹ് അവരെ ആഹ് അവരുടെ സിനിമയാണ്
ഉ
ഉം
ഇപ്പ എടക്കാൽത്ത് എടക്കാൽത്തെങ്ങും അങ്ങനൊന്നു നല്ലതല്ലായിരുന്നു ഇപ്പം നല്ല സിനിമകൾ എറങ്ങുന്നുണ്ട് അല്ലേ
ആഹ് നല്ല ഇപ്പം ചില സിനിമക്ക് നമ്മൾ ഓരോരുത്തരേം കാണുന്ന രീതിയുടെ അനുസരി അനുസരിച്ചിരിക്കുയല്ലോ അപ്പൊ ചെലവർക്ക് ഭയങ്കര ബാഹുബലി ടൈപ്പ് സിനിമ വേണോന്നു പറഞ്ഞാ എ മലയാളത്തി എറങ്ങുന്ന എല്ലാം ആ ബാഹുബലി ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഒണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഒണ്ട് മറ്റേ കെ ജി എഫ് ഭയങ്കര ഇതല്ലേ ഹിറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് അത് അങ്ങനത്തെ സിനിമയോട് വലിയ താല്പര്യമില്ല
ആഹ് നമുക്കു കോമഡി സിനിമയൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം കോമഡിയും ഇങ്ങനെ ഹോറൽ സിനിമയെ ഇഷ്ടവാ കോമഡിയൊക്കെ എനിക്കിഷ്ടവാ എനിക്ക് ചുമ്മായിങ്ങനെ വെട്ടും കുത്തുക്കെയുള്ള സിനിമകളങ്ങനെ ഇഷ് ഇഷ്ട്ടവല്ല വലുതായിട്ട്
പണ്ടത്തെ രീതിയിലുള്ള സിനിമാകള് അല്ലെ!
ആഹ് പണ്ടത്തെ രീതിയിലുള്ള കോമഡി ഇപ്പം ദിലീപിന്റെയൊക്കെ പണ്ടത്തെ സിനിമകളൊക്കെ എത്ര വേണേലും നമുക്ക് കണ്ടോണ്ടിരിക്കാം
ആഹ് അതെ അതെ
ആ ഇപ്പം സി ഐ ഡി മൂസ ഇ മീശമാധവനൊക്കെ എപ്പം ടി വി വന്നാലും നമ്മള് പോയിരുന്ന് കാണത്തില്ലേ ആ അത് അതിനാത്തെ- കോമഡി ഇപ്പഴും നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടല്ലേ അത് ഇപ്പം ചെല സിനിമയുണ്ട് കോമഡിയെന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ വെറുതെ എറക്കുന്ന കൊറെ സിനിമകളുണ്ട് യൊ ഞാൻ ഒരു സിനിമ കണ്ടിട്ട് എന്തുവാ ആ ഒരു സിനിമ ഒരു മലയാള സിനിമയാ മറ്റേ മണി മഞ്ജു വാര്യരിൻ്റെക്കെ എന്തോ എന്തൊരു ഒരാ മറ്റേ സൗബിനൊരു ഇതിനാത്ത് കെടക്കുന്ന പോലൊരു സിനിമ
അ
എന്തോ ഒരു സംഭവത്തിൽ കിട ഈ കുപ്പിക്കാത്തെ ഭൂതം പോലത്തെ ഒരു സിനമയുണ്ട് അയ്യോ അങ്ങനത്തെകെ കോമഡി അത് കോമഡിയാണ് അവരിങ്ങനെ ചുമ്മാ എന്തോ കോമഡിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് പോലൊക്കെ തോന്നും
നമ്മള് പഴയ രീതിയിലൊള്ളതൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ
ഉം ആ ജഗതിയൊക്കെ എന്തോ കോമഡി ആയിരുന്നു
അതാ
ഇപ്പം ജഗതിയൊക്കെ ഒണ്ടായിരുന്നുയെങ്കിലിപ്പം ഏറ്റവും കൂടുതൽ സിനിമ അ അഭിനയിച്ചതിനുള്ള ലോക റെക്കോർഡ് കിട്ടും -
ആഹ് അതെ അതെ പുള്ളിക്ക് വയ്യാതായല്ലോ
അതാ ഉം
ഉം
ഇപ്പം കൊറേ ആൾക്കാരൊക്കെ വരുന്നൊണ്ട് പക്ഷെ
ആഹ് സിനിയൊക്കെ ചെയ്യുന്നുണ്ടെന്നു തോന്നുന്നു പുള്ളി
ആഹ് നല്ലനല്ല ആൾക്കാരൊക്കെ വരുന്നൊണ്ട് നല്ല അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാരൊക്കെ ഇപ്പ ഈ യൂട്യൂബ് ഒള്ളത് കൊണ്ട് പിന്നെ ആഹ് ഇപ്പൊ ഒരുപാട് ആൾക്കാര് ഇങ്ങനെ അഭിനയിക്കാൻ നല്ല രീതിയിലുള്ള ഇതൊണ്ട്
ആന്നോ ആണോ
ഉം മറ്റേത് ഇങ്ങനെ ആരിക്കും അങ്ങനെ ചാൻസൊന്നും കിട്ടി ഇപ്പ തന്നെ ഈ വാഴയിലെ കാര്യ- ര്യംപറഞ്ഞകണക്ക് പിള്ളേരെല്ലാം യൂട്യൂബ് വഴി വന്നേല്ലേ
ആഹ് അതെ
അവരുടെ ആഹ് പിന്നെ അഭിനയത്തിന്റെ ആ ഇതൊക്കെ കണ്ട കുട്ടികളല്ലേ അങ്ങനെ ഓരോരോ ഇതൊള്ളത് കൊണ്ടിപ്പോ ഒത്തിരി നേരം അതങ്ങനെ പിന്നെ ഇടക്കൊക്കെ പോവ്വോ സിനിമയക്കെ കാണാൻ
ആഹ് എടക്ക് പോവും എനിക്ക് വിജയീടെ സിനിമയക്കെ ഭയങ്കര ഇഷ്ടവാരുന്നു അപ്പം സിനിമാ അഭിനയം നിർത്തിയല്ലോ മുഖ്യമന്ത്രിയായില്ലേ
ഇപ്പം വിജയ് ഇല്ലല്ലോ
ആഹ് ഇനിയിപ്പം സിനിമയിൽ അഭിനയിക്കില്ലെന്നാ പറഞ്ഞെ പക്ഷെ ഞാൻ തിയേറ്ററി പോയി ആകെ പാടെ കാണുന്നത് ആഹ് പുള്ളീടെ സിനിമ ആര്ന്ന് നേരത്തേക്കെ തിയേറ്ററി പോയി കാണുവാരുന്നു എറങ്ങുമ്പം തന്നെ നമുക്ക് ഭയങ്കരെ ഇത് പഠിച്ചോണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ആവേശം ശം ആണല്ലോ ആഹ് കൂട്ടുകാരെല്ലാം കൂടെ പോയി കാണാനെക്കെ
അത് ഇപ്പ ആഹ് എല്ലാര്ക്കും
ഏഹ്
മാട്ടിരിക്കല്ലേ
ആഹ് അതെ
ഇനീപ്പ അഭിനയിക്ക്‌ന്നില്ലാന്ന് പറഞ്ഞപ്പം
ആഹ് ഇപ്പ സിനിമകളൊക്കെ പണ്ടത്തെ പോലെ അങ്ങനെ കണ്ടോണ്ടിരിക്കാനൊന്നും വല്യ രസം ഒന്നുല്ല ചെല എറങ്ങുന്നതിലൊരു കൊറച്ച് സിനിമാക്കെ
അങ്ങനെയൊക്കെ ചെലപ്പം മാറ്റും ഇനി മാറ്റാം
ഉം ആഹ് പറഞ്ഞൊ കേക്കാം
കേക്ക്‌ന്നൊണ്ടോ
ആഹ് ഒണ്ട് എടയ്ക്ക് എന്തോ റേഞ്ച് ഇഷ്യൂ വരുന്നുണ്ട് ഹലോ കേക്കാവോ
ഉ
ഹലോ
ഹലോ
ആഹ് റേഞ്ചിന്റെ ഇഷ്യൂ വരുന്നൊണ്ട് എടക്കേ ഹലോ
ഹലോ
കേക്കത്ത്ല്ലേ ഹലോ കേക്കാവോ
ഹലോ
കേക്കാൻ പറ്റുന്നൊണ്ടോ ഹലോ ഹലോ
ആ
ഹലോ കേക്കാവോ ഇപ്പ കേക്കാവോ കേക്കാൻ പറ്റുന്നൊണ്ടോ ഹലോ ഹലോ
ഹലോ
ഇപ്പ കേക്കാവോ ഹലോ ഹലോ